ഹലോ ആഹ് കേൾക്കാവോ
ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം കേക്കാം
ആഹ് ഓ എന്തുണ്ട് വിശേഷങ്ങള്
ആഹ് കേക്കത്തില്ലേ
കേക്കാം കേക്കാം എനിക്ക് കേക്കാം
അം ഊണൊക്കെ കഴിഞ്ഞോ
ആഹ് ഊണ് കഴിഞ്ഞു ഊണ് കഴിഞ്ഞേയ്ച്ച് വന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു
അയ് ശരി ഇല്ല ഇല്ല കഴിച്ചില്ല, രാവിലെത്തെ ഇച്ചിരി താമസിച്ച കഴിച്ചെ അത് കാരണം ആഹ്
ആഹ് ഞങ്ങളും ചെലപ്പ അങ്ങനെയാ, രാവിലത്തെ താമസിച്ച് കഴിച്ചാ പിന്നെ ഉച്ചക്കത്തെ ഒരു സൊമയത്താ കഴിക്യിന്നത്
അതെ അതെ അതെ ഉം ഹും ഉം ഇന്ന് ഇന്നലെയൊക്കെ മഴയായിരുന്നു ഇവിടെ ഇന്നും കൊറച്ച് വെയ്ല് തെളിഞ്ഞോണ്ടേ അലക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയാ കേറിയത് കഴിക്ക്യാന് അതാ താമസിച്ചെ എന്നാ ഉണ്ടായിരുന്നു ഊണില് സ്പെഷ്യല് വല്ലോ ഉണ്ടായിരുന്നോ
ഊണിന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു മീൻങ്ങറി ഉണ്ടായിരുന്നു അതേ ഒള്ള് വേറെ സ്പെഷ്യലൊന്നും ഇല്ലായ്രുന്നു
ആഹ് എന്നാ കേട്ടില്ലടോ ഒന്നും
മഴയൊക്കെ ആയത് അല്ല മീൻകറി ഉണ്ടായിരുന്നു വേറെ
ട്ട് താഴ്ന്നുണ്ട് എടക്ക് കേക്കാം നന്നായിട്ട്
ആണോ മീൻകറിയൊക്കെ ഇണ്ടാര്ന്നു അതേ ഒള്ളൂ സ്പെഷ്യല്
മീൻ കറി ആര്ന്നോ
ക കറിയായിരുന്നു വറ്ത്തില്ല
ആഹാ എന്നാ ആയിരുന്നു മീന്
എഹ് മറ്റേ യ്യോ എന്താ പറയ എഹ് കടവരാല്
വരാല് ആഹ് ആഹ്
ആഹ്
അതെങ്ങനാ വെച്ച് മൊളകിട്ട് വെച്ചോ
മൊളക് ഇട്ട് വെച്ച്
ആഹ് ഹാ ഉം
നോർമലായി ക ഇതാണേ കടൽ വരാല് ആണേ
ആഹ് ഹാ ഹാ ഹാ ആണ് പ്പ് ആഹ് അത് അങ്ങനാ കൊടംമ്പുളി ഇട്ടാണോ വെക്ക്ന്നേ അതോ കൊടംമ്പുളി അല്ലെ ഉപയോയ്ക്ക്‌ന്നേ
അതെ അതെ കൊടംമ്പുളി ഇട്ടാ വെച്ചെ ഞാൻ തേങ്ങ അരച്ച് തേങ്ങ അരച്ച് വെയ് കൊറവാ
തേങ്ങാ
അരച്ച് വെയ്ക്ക്‌ന്നത് കൊറവാ മീൻകറി ആഹ് മുളകിട്ടാ വെക്കുന്നത് കൂടുതലും
ആഹ് ഞങ്ങള് രണ്ട രീതിയിലും വെക്കും
ആഹ്
അത് മീനിപ്പോ ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ നമ്മള് തേങ്ങ അരച് വെക്കും വല്ല്യ മത്തിയൊക്കെ ആണെങ്കിൽ നമ്മള് മുളകട്ടും അങ്ങനെ
വെക്കും ഉം
പിന്നെ ചെറിയ ഈ ചൂടമീനല്ലേ ചൂടെന്നാണോ പറയുന്നത് നിങ്ങളപ്പോ എന്തോ
ഉഴുവയം
ആഹ് അതെ അതന്നെ അതന്നെ ആഹ് ഞങ്ങള ചൂടന്ന് പറയുന്നത് അതൊക്കെ കിട്ടുമ്പോ നമ്മള് തേങ്ങ അരച്ച
തെ തേങ്ങ അരച്ച് കറിയായിട്ട് വെക്കുവോ
കറിയായിട്ട് വെക്കും
ഞങ്ങളത് ആഹ് ഞങ്ങളത് തോരം പോലെ വെക്കും മീൻ കൊടുപുളി ഇടും ചാറില്ലാതെ ആഹ്
അഹ്ശെരിയ അങ്ങനെ വെക്ക ഞാനങ്ങനെ വെച്ചിട്ടില്ല ഞങ്ങളെ അമ്മയൊക്കെ വെക്കാറുണ്ടെ ആഹ് നമ്മള ഇച്ചിരിച്ചാറ് ഇട്ട് തേങ്ങ അരച്ച ശകലം ചാറാക്കിയർക്കുന്നു
ആഹ്
ആഹ് ഇത പിന്നെ മുളകട്ട് വെക്കുന്നേനാ മുള പൊടിയൊക്കെ മോപ്പിച്ചാണോ ഇടുന്നത് അതോ
മുളക് പൊടിയൊക്കെ മൂപ്പിച്ചിടും ഉം ഉം അരക്കിലില്ല മുളക് പൊടി മൂപ്പിച്ചിടും മുളക് പൊടിയും ഇതുംല്ലാം കൂടെ പിന്നെ ചെലപ്പോ ഞാൻ മീന്റെ മസാല മേടിക്കും പാക്കറ്റ് കിട്ടുമല്ലോ അതും അതും കൂടെ കുറച്ചിടും
ഇടും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എന്നെ ചതച്ചുടൊ
എ എല്ലാം ചതച്ചിടും എല്ലാം കൂടെ ചിലപ്പം അരച്ചിടും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അരിഞ്ഞിടും അപ്പോഴത്തെ ഒരു ഇതുപോലെ ഇരിക്കും
എനിക്ക് തക്കാളി ഉപയോഗിക്കോ
ഞാൻ തക്കാളി ഇടൂല
ഇടത്തില്ല ആഹ് ഉം
എനിക്കെന്തോ ഇഷ്ടമല്ല
ഇഷ്ടവല്ലാ ഉം ഉം ഒരുവസം പോലെ ഇട്ട് നോക്കിട്ടില്ലേ മുളകട മുളക ഇട്ട് വക്കുമ്പോ തക്കളി ഇടത്തുള്ളൂ
ആഹ് ഇട്ട് നോ ഇടുവോ
ചെലപ്പോ ഇടും ചിലപ്പോ തക്കാളിയും പിന്നെ ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ വഴറ്റിട്ട് അത് മൊത്തത്തിലരയ്ക്കും പൊടിയെല്ലാം കൂടിട്ട് മൂപ്പിച്ചേ ആഹ് അരച്ചു ന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ അത് അങ്ങനെ ഇടും അല്ലാതെ തക്കാളിയായിട്ട് ഞാൻ അരിഞ്ഞെടത്തില്ല ആഹ് മൂപ്പിച്ചിട്ട എല്ലാം കൂടെ പേസ്റ്റ് പോലെ ആക്കും എന്നിട്ട് പിന്നെ നമ്മള് പ്പ പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച്
ആഹ് ഇനിയോന്ന് നോക്കണം എന്തോ എനിക്ക് തക്കാളിയുടെ എന്തോ ആ ടേസ്റ്റിനോട അത്ര പ്രിയമില്ല
ആഹ് തക്കാളിയുടെ ടേസ്റ്റ്ല്ല തക്കാളിയുടെ പുളി ഇച്ചിരി പുളിയൊപ്പം കൂടുതലായിരിക്കും മീങ്കറി മുള ഇട്ട് വെക്കുമ്പോ ഇച്ചിരി പുളിയിണ്ടെങ്കി ഒരു ഇതല്ലേ
നല്ലത ആ
ആഹ് നിങ്ങള് തേങ്ങ അരച്ചവെക്കുമ്പോ ഈ പുളിക്ക് പകരം മാങ്ങാ ചേർക്കുവോ
മാങ്ങായിട്ട് വെക്കും
ആഹ്
അത് വെക്കും അത് ഇഷ്ടവാ
മാങ്ങായിടും പിന്നെ ഇലിമ്പൻ പുളി ചേർത്ത് വെക്കുവോ
ഇരുമ്പംപുളി ഇല്ലാത്ത കാരണം വീട്ടില അമ്മയൊക്കെ വയ്ക്കുവായിരുന്നു ഇവിടെ ഇല്ലാത്ത കാരണം ഞാനത് വയ്ക്കത്തില്ല
വെക്കാറുണ്ടോ അതുണ്ടെങ്കിലെ
അമ്മയൊക്കെ വെക്കും ഇവിടെയില്ല ഞാൻ വെച്ചിട്ടില്ല ആഹ് ആഹ്
ഉം ഒണക്കമീനൊന്നും കൂട്ടത്തില്ലേ
ഏത ഉണക്കമീന് വലുതായിട്ടില്ല കേട്ടോ
കഴിക്കത്തില്ല കറിയായിട്ട് വെക്ക ആയിരിക്കും വറക്കുമായിരിക്കുംല്ലേ
വറക്കുന്ന ഓണക്കെ ചെമ്മീമേടിച്ച് ചമ്മന്തിപോലെ ആ ക്കിന്നാല് ഇഷ്ടവാ പിന്നെ ഒണക്ക മീൻ അമ്മയൊക്കെ കറി വെക്കുവായിരുന്നു കേട്ടോ വാഴക്ക മീനയിട്ടും പിന്നെ മാങ്ങ മീനുമായിട്ടും ഒക്കെ ഉണക്ക മീൻ കറിവെക്കും ക്കുവായിരുന്നു നല്ലതായിരുന്നു ആഹ് ഇവിടെ ആർക്കും ഇഷ്ടമില്ല
ഇഷ്ടല്ല ഉണക്കമീൻ ആ ഉണക്കമീൻ നമ്മളങ്ങനെ എപ്പോഴും വാങ്ങി ക്കാറുല്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങിച്ചാലേ ഉള്ളൂ
ഉം ഇല്ല ആ എനിക്കും പണ്ടത് വർക്കും ഒക്കെ ചെയ്യുമ്പോ എനിക്കിഷ്ടവായിരുന്നു
അത് ശരിയാ എന്നെ വർക്ക്യ്യുന്നുണ്ടോ അതോ വീട്ടമ്മയാണോ
വീട്ടമ്മയ
അതെ മക്കളൊക്കെ ഉണ്ടോ
മക്കളുണ്ട് മക്കള് പഠിത്തക്കെ കഴിഞ്ഞ് ജോലി ആയവരാ
ആഹാ വല്യമക്കളാ
ആഹ് വല്യ പിള്ളാരാ പിന്നെ മൂന്ന് പേര് പിന്നെ വേറെന്തുവാ ഹോബിയൊക്കെ
എനിക്കോ
ആഹ്
പ്രത്യേകിച്ച് അങ്ങനെ ഹോബി ഒന്നുല്ല വീട്ടിലെ പരിപാടി പിള്ളേരെ പഠിപ്പിക്കത്
അതെല്ലാം കഴിയുമ്പോ ഒരു സമയാവും അല്ലേ
ആഹ് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഹോബിയായിട്ടൊന്നുല്ല പിന്നെ തയ്യല് പഠിച്ചാൽ കൊള്ളാന്നൊരാഗ്രഹണ്ട്
ആഹ് ഹാ ഹാ
ആഹ് ഒരു മെഷീൻ ഇവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പം
ആഹ്
ഒന്ന് പഠിക്കുവാണെങ്കി നമുക്ക് അത്യാവശ്യം ഒക്കെ ഒന്ന് ചെയ്യാമല്ലോന്ന് ഓർക്കുന്നു ആഹ്
ആഹ്
ആഹ് അന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുല്ല അവന് കൊറച്ച് കോഴിയൊക്കെയുണ്ട് കോഴിയും പിന്നെ താറാവുക്കെയുണ്ട്
ആഹ് അപ്പൊ വെള്ളം ഉണ്ടോ അടുത്ത് താറാവുള്ളപ്പോ
താറാവിന് നമ്മള് പിന്നെ ഈ വല്യ ടാങ്ക് ഇല്ലെ നമ്മള് വെള്ളവെടുക്കാൻ വെക്കുന്ന വല്ല്യ ടാങ്കിന്റെ ഏഹ് പിന്നെ താഴെവശം മുറിച്ചിട്ട് കൊ വട്ടത്തിലിങ്ങനെ മുറിച്ചിട്ട് അതിന്റാകത്ത് വെള്ളം നെറച്ച് കൊടുക്കും ആ ടാങ്കിന്റെ ഈ നമ്മള് നടുക്കുള്ള ഭാഗം വെച്ച് മുറിക്കും ഇന്നെട്ട് അതിന്റകത്ത് വെള്ളം നിറച്ച് കൊടുക്കും എന്നി്ട്ടതാവുമ്പം എടക്കിടയ്ക്ക് നമ്മക്ക് വെള്ളം തൊറന്ന് കളയാം ഒത്തിരി അഴുക്കാവുമ്പഴേ ആഹ് അങ്ങനെ ആ പിന്നെയിപ്പം മഴെ നമ്മളലക്കുമ്പഴും അലക്കുമ്പഴുള്ള വെള്ളവൊക്കെ കണ്ടവുടനെ ഇത്ങ്ങള് വരവല്ലേ അലക്കുന്ന കല്ല് അലക്ക് കല്ലിന്റെ ചോട്ടിലൊക്കെ നിപ്പാ പരിപാടി നമ്മള് മാറിെയൊടനെ വെള്ളത്തിന്റകത്തൊക്കെ വന്ന് തലയിടും
അത് ശരി
പിന്നെ ഇവിടെ പിന്നെ ഗപ്പിയിടാനായിട്ടൊരു ചെറിയ ഇങ്ങനെ വാർത്തൊരു ശകലം ഇട്ടിട്ടുണ്ടായിരുന്നു
ആഹ്
അതിന്റകത്ത് ഇത്ങ്ങളെ അത് കണ്ട് കഴിഞ്ഞപ്പഴത്തേനും അതിന്റകത്ത് കയറി അയിനകത്ത് കെടന്ന മീനെയെല്ലാം തീന്ന് അത് നശിപ്പി ച്ചു അയിന്റകത്ത് ഇച്ഛിരി ആമ്പലിന്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ? എല്ലാം നശിപ്പിച്ചു ഇപ്പൊ അയിന്റകത്ത് വെള്ളം നിറയ്ക്കുന്നില്ല മഴ പെയ്യുമ്പോ തന്നെ വന്ന് നിറയുന്നുണ്ട് അങ്ങനെ വരുമ്പോ എപ്പഴും വന്ന് നോക്കും അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നെ
ആഹ് ഹാ
അപ്പ ഇത്ങ്ങള് എപ്പഴും വന്ന് ഇങ്ങെനെ ഒരു പ്രാവിശ്യം കണ്ട്കഴിഞ്ഞാ പിന്നെ ഇത്ങ്ങള് മാറത്തില്ല അവിട്ന്ന്
മാറത്തില്ല അത് മീ
ആഹ് അപ്പാ ആഹ് എല്ലാം ന്നാ പോയി കഴിഞ്ഞു പിന്നെ അത് അതുങ്ങള് അവിടെ തന്നെയങ് നിന്ന് കഴിഞ്ഞഴിഞ്ഞാ അതുങ്ങളുടെ തൂവലയില്ലോട്ട് ഭയ അത്ങ്ങള് ഇതാകുമ്പോ ഒരു ഒരു മാ നാറ്റവാ ഇത്ങ്ങക്ക് ഒരു ചേ ച ചേർനാറ്റമാണേ ഇത്ങ്ങള് ഈ കെടന്നിങ്ങനെ അപ്പ നമുക്ക് ഫ്രണ്ടിലായോണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങളാ വെള്ളവെല്ലാമങ്ങ് കളഞ്ഞു അതിൻ്റകത്തെ വെള്ളമെല്ലാം കോരി ക കളഞ്ഞു നല്ല വെള്ളോണ്ട് അപ്പയിപ്പൊ മഴ പെയ്യുന്നോണ്ട് വീണ്ടും അയിൻ്റെകത്ത് വെള്ളം നെറയുമ്പോ പിന്നെം വന്ന് കെടക്കും എന്നിട്ട്പ്പം കഴിഞ്ഞൂസം വീണ്ടും ആ വെള്ളവെല്ലാം അങ്ങോട്ട് എടുത്ത് കളഞ്ഞ് ഇഞിപ്പോ മഴക്കാലവായി കഴിഞ്ഞാല് വെള്ളം ആവുവല്ലോ?
വെള്ളവാവും
അപ്പോ പിന്നെ അവിടുന്ന് മാറത്തൂവില്ല ആഹ് എന്നാ വളർത്ത് മൃഗങ്ങളൊന്നും ഇല്ലേ വീട്ടില്?
ഒന്നുവില്ല പൂച്ച മാത്രംമുണ്ട് ഞങ്ങക്ക് ആഹ് പറമ്പെന്ന് പറയാനങ്ങനെയില്ല അത് കാരണം എടയില്ല വളർത്താൻ
ആഹ് ആഹ് ഹും ഉം
അത് കാരണം വേറൊന്നുല്ല പൂച്ച കുഞ്ഞ് പൂച്ചേം പട്ടിയുണ്ട് ആഹ് പിന്നെ ഞാനും കൊറച്ച് ചെടിയൊക്കെ വെക്കും അവിടെയിങ്ങനെയൊക്കെ വാത് ആഹ് ഒള്ള എടേലൊക്കെ ഇച്ചിരി ചെടികളൊക്കെ വെക്കും അതിഷ്
ഒണ്ട് ആഹ് ആഹ് അഹ് ആഹ് അത് സെരിയ
പിന്നെ നമ്മടെ കൃഷിയൊന്നും നോക്കിയ്ട്ടൊന്നും ഒന്നും ശരിയാവണില്ല
അഹ്ശെരി അയെന്നാ പറ്റി വ നശിപ്പിച്ച് കളയുന്നുണ്ടോ വല്ലോം വന്നത്?
കാ ഈ ഒച്ചുണ്ടിവിടെ പിന്നെ ഈ എന്താ പറയാ കായൊന്നും കിട്ടാതെ വരുമ്പോ മടുപ്പാവൂന്നേ
ആഹ് ആഹ് ഉം ഉം അ അല്ലാതെ ന വല്ല വന്ന് മാന്തുവോ കളയോ വെല്ലോം ചെയ്യോ
ആഹ് ചെലപ്പം എലി വന്നു മാന്തും
എലി ആഹ് ആഹ് ആഹ് തൊരപ്പനായിരിക്കുല്ലേ
രാത്രി വന്ന് മുഴുവനും മറിച്ചിട്ടേക്കും ഞാന് ഇപ്പോ ഒരു എന്താ പറയ നമ്മുടെ ബീ ആഹ് ബീറ്റ് റൂട്ടൊക്കെ ഞാൻ എടക്കൊന്ന് നട്ടിട്ട് ഇച്ചിരി എടേലല്ലേ നടുന്നേ അത് കുത്തി പൊക്കി മറിച്ചിട്ടേച്ച് പോകുന്നേ അത് മുഴൻ അതിന്റെ എലയെല്ലാം കടിച്ച് തിന്നേച്ചു പോവും
ആഹ് ആഹ് ആഹ്
അന്നേരം പിന്നെ അങ്ങ് മടുപ്പാവേ
എന്നാടോ
അന്നി പിന്നെ നമുക്കങ്ങ് മടുപ്പാവും
ആഹ് നമ്മള് വെച്ചത് കളഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്കൊരു രണ്ടു മൂന്ന് പ്രാവശ്യൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ കി കിട്ടിയില്ലെങ്കിൽ ഇവിടെ തൊരപ്പന്റെ ശല്യം ഉണ്ട് ഇവിടെ ഇവിടെ ഞങ്ങള് പറമ്പില് കപ്പയൊക്കെ ഇടുന്നതാ പക്ഷേങ്കില് എ് എല്ലാം വന്ന് മാന്തി മൂടോടെ മാന്തിക്കൊണ്ട് പോവും
അതെന്നെ എന്ത് കഷ്ടാ
ന്നിട്ട് മാന്തി കുഴിച്ചു കുഴിച്ച് കുഴിച്ചു വെച്ചിട്ട് പോവും നമ്മളീ എ ആഹ് നമ്മളി പാ ത്രോക്കെ കഴിക്ന്ന വെള്ളം വീഴുന്നിടത്തൊക്കെ ഒരു വെള്ളമയൊല്ലേ മണ്ണിന് അതെല്ലാം കൂടെ കുഴിച്ച് കുഴിച്ച് കുഴിച്ച് വെച്ചിട്ട് പോവും മാന്തിമാന്തി ഇട്ടിട്ട് പോവും
ചൂടായി കഴിഞ്ഞാ വെള്ളം എവിടെ കണ്ടാലും വന്ന് മാന്തി വെച്ചേക്കും
അതെ അതെ ഭയങ്കര ശല്യവാ അത് കാരണം ഒന്നും വെക്കാനും തോന്നുന്നില്ല കപ്പൊക്കെ ഇടുന്നതായിരുന്നു
അത്ശരി
ഉം ഇടുന്നെന്ന് പറഞ്ഞ നമ്മള് നമ്മടെ അത്യാവശ്യത്തിന് എടുക്കാം അപ്പൊ